ഹലോ?
ആ എന്താർത്താനം.
നല്ലർത്താനം. എന്താർത്തനം.
നല്ല് സുഖം.
ഐ എന്ത്നു പണി?
ഒന്നുല്ല വിടെ ഇരിക്കയ്ന്നു
ഏ ഇന്ന് പ്പോ ക്കേഷ്യനോക്കെല്ലേ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടോ?
ഐ സ്പെഷ്യല്ണ്ടാക്കാല്ണ്ടേ ഞങ്ങള് സദ്യൊക്കെ ഉണ്ടാക്കിന്നു.
ഏ ശെരി
ഞങ്ങള്പ്പോ രണ്ടിവസം പിന്നെ സദ്യ ഒക്കെ ഉണ്ടാക്കി എന്താ വടെ എല്ലാരും വെക്കേഷവുമ്പോ എല്ലാരും വിരുന്ന് വരുല്ലോ?
ആഹ ആഹാ അഹ് ശരി എന്താ സദ്യല് എല്ലാതുണ്ടായിനോ?
ഓ എല്ലും ണ്ടായിനി
പുളിഞ്ചി പുളിഞ്ചിം പുളിഞ്ചിക്കെ ഉണ്ടാക്കി ഞങ്ങ്ള് വിട്ട്ലാണ്ടാക്കി പുളിഞ്ചി എന്താ പിന്നെ കിച്ചടീക്കെ ണ്ടാക്കല്ലോ പച്ചടിക്കെ ആക്കെണ്ടാക്കീന്നു പിന്നെ എന്താ സേമിയ ത്ണ്ടല്ലൊ പായസ സേമിയ പായസണ്ടാ ക്കീന്നു പായസല്ലേ ആയ്ക്കമാണ്ടിയെത് നല്ല ആഹ് കി
ക്കയാണ് മെയിനായിട്ട് വാണ്ടത്.
പിന്നെ വപ്പടം ന്താ തൈരല്ല എന്താറിയ ആഹ് വപ്പടുതൊക്കെണ്ടായിനി
രസ രസല്ലാക്കില്ലേനോ സദ്യന്റെ ആഹ് സദ്യക്കില്ല നെടുംതൂണാണീ രസം.
രസം അയ്ല്ലാഞ്ഞ പിന്നൊര്‌ത്‌ല്ലല്ലൊ സദ്യല്ലല്ലോ
ആഹ് ആഹാ പിന്നെ എങ്ങനെങ്ങള് പുളിഞ്ചീങ്ങനെ ഇണ്ടാക്കീനേ?
പുളിഞ്ചയങ്ങള് എന്താ പുളി ഞമ്മള് തലേന്ന് വള്ളത്തിട്ടക്കും. രാത്രി വള്ളത്തിട്ടക്ക പിന്നെമ്മള് രാവിലെ ഒരു ഉച്ച ഉച്ചക്കാമ്പോത്തിന് ഇണ്ടാക്ക
ആഹ് ആഹാ ആതലേന്ന് തലേന്ന്ട്ടാ ന്നന്നെ പിന്നെ നല്ലൊരു നല്ലോണോന്ന് അലിഞ്ഞ്
ആഹ് അയിന് നല്ലതക് ഇതായി വരും. നമുക്ക് നല്ല കായണ്ടാവും ഉം പിന്നെമ്മളയ്ക്ക് ആഹ് അതന്നെ. പിന്നമ്മളൈക്ക് ഇഞ്ചിട്ക്ക ഇഞ്ചി ചെർതാക്കി അരിയണം ചെർതാ ആഹ് പിന്നെ ചെറിയുള്ളിണ്ടല്ലോ അത്
ഏഹ് ചതച്ചിട്ടല്ല എരിഞ്ഞതാണ് എരിയാണ്ടെ ന്നട്ട് പിന്നെ ചെറിയുള്ളിട്ക്ക ചെറിയുള്ളിര് അഞ്ചെണ്ണൊക്കെടുത്താ മതി വെൽതാണെങ്ക അഞ്ചണ്ണും വാണ്ട നാലനോക്കെട്ത്താമതി അപ്പൊ വെല്യ ഉള്ളി ഉണ്ടാവല്ലോ ചെറുള്ളി
ആഹ് ആഹ് ആ ശെരുള്ളി ആഹ്
അവ്ടുക്ക ചെറുതാക്കി എരിയാ എന്നട്ട്പിന്നെ എന്താ കരിവേപ്പിന്റെല പിന്നെ പച്ചമൊളക് ല്ലേ പച്ചമൊളക് ചെറുതാക്കിയരിയാ ഉം അതൊക്കെട്ടാണ് പിന്നെയമ്മള് ചട്ടി തീമച്ചമ്മളിപ്പ മൺച്ചട്ടിണ്ടാക്കിയ നല്ല ട്ടേസ്റ്റാവും
ആഹ് മൺചട്ടിയിലാണ് ഇണ്ടാക്കണ്ട്യത് അല്ലാത്ത കു ഇതിലൊന്നുണ്ടാക്കി ചട്ടീല് ഈ ആലുമിനിയ ചട്ടിയിലൊന്നുണ്ടാക്കിയ ടേസ്റ്റ് കി റ്റൂലത് ആ മൺചട്ടീന്റെ ചൊയേം കാര്യങ്ങളും വരുമ്പളാണ് ഈ
ആഹ് ടേസ്റ്റ്ണ്ടാവു ഉം പിന്നമ്മള് ശര്ക്കര ഒരു നാലഞ്ചെണ്ണം എട്ക്കാ നല്ല മധുരത്തിനൻസര്ച്ച് നമ്മുക്കെത്ര മധുരം വേണ്ടെച്ച ആഹ് അത് നമ്മള് ചെറുതാക്കിങ്ങനെ ഇങ്ങനാക്കിയ അമ്മള് കത്യോണ്ട്ങ്ങ് വര്‌ണ്ട്യോല്ലോ ആഹ് അതേപോലാക്ക ആഹ് അമ്മള് അനുസരിച്ച് ഒപ്പാകത്ത് മാത്ര ഇതിനനുസരിച്ചെടുത്താ മതി ആഹ് പലർക്കും പലതല്ലേ പൊളിഞ്ചിക്കും ആഹ്
പുളിഞ്ചിക്കണ കൊറെ പുളിഞ്ചി ണ്ടാക്കണെങ്കി അയ്നുസര്ച്ചിട്ടില്ല ശർ
ആഹ് ശര്ക്കരപൊടിട് കണ്ടാല്ലോ പിന്നെ അമ്മ ചട്ടീംവെച്ചിട്ട് എണ്ണ ഒയ്ച്ചിട്ട് നമ്മള് എന്താ ഈ ഇഞ്ചിതൊ ഒക്കെ ചെർതാക്കി അരിഞ്ഞൊക്കെയ്ക്ക്ട വെളുത്തുള്ളി വെല്ല ശീരുള്ളിയും ഇതൊക്കെട്ടയ്കിട്ടാണ്ട് നല്ലൊ വയ്റ്റിയെടുക്കാം
ആഹ് ആഹ്
ആഹ് പെട്ടന്ന് വൈറ്റൊട്ത്തിട്ട് പിന്നെ മ്മളൈക്ക് എന്താ മഞ്ഞപ്പൊടീം മൊളകും പൊടീം കൊർച്ച് തുള്ളീച്ച്ട്ടാ മതി ക്കെ കൊർച്ചീച്ചട്ട്ട്ടാ മതി പിന്നെ ഉപ്പ്ട അത് നല്ലോ വഴറ്റെടുത്തിട്ട് ആള് പുളി ആഹ് പുളി വള്ളണ്ടാവല്ലോ അപ്പൊ അന്ന്ട്ട് പിന്നെമ്മള് ശര് ശര്ക്കരനുസരിച്ച് ഒപ്പട്ടാമതി വടെല്ലോ കുറിക്ക്യടുക്കാം ആഹ് എളക്കം ഉം അപ്പൊതനെങ്ങൻ തന്നാലെ കുറുകി വെരും
ആഹ് ചെലോര് കാണാ ഐക്ക് ഇവര് ചീരുള്ളിന്നുടാതെ ഇണ്ടാക്ക് വെറും ഇഞ്ചിനീര് ഒണക്കമൊളകുക്കെട്ടാണ്ട് അതൊരെളുപ്പം ആഹ് എളുപ്പ പണിയാട്ടങ്ങനെയൊക്കെ ഇണ്ടാക്ക്ണാണാ
ആഹ് ഇത്ണ്ടാക്കുമ ത്ണ്ടാക്കന ടേസ്റ്റ് രണ്ടൊരു ഹ ത് ന്നെയാണ്.
ആഹ് ആഹ് ആഹ് ആഹ്
അ ട്ടേസ്
ആഹ് ശെരിയ പിന്നെപ്പോ പയറുപേരിയും കാര്യങ്ങളൊക്കെല്ലേനിയോ
ആഹ് അതൊക്കെണ്ടായിന്നു പയറുപ്പേരീ അക്കെണ്ടായി
ഏഹ് എല്ലാരും കൂടി ഇരുന്ന് കഴ്ക്കുമ്പോ നല്ല ര
ആഹ് നല്ല രസല്ലേ എല്ലാരുണ്ടാവും ഉം ഒറ്റക്ണ്ടാക്കുമ്പോ ഒര് ആഹ് അവീല്ണ്ടാക്കിനു
ഏഹ് അയ് ശരി അവിയലെങ്ങനെ ങ്ങള് വീട്ടന്ന്ണ്ടാക്കിയത് ന്നെ
ആഹ് അവിയല് വീട്ട്ന്ന്ണ്ടാക്കിയതന്നെയാണ്. അഹ് മ്മള് കൊറേ പച്ചക്കറിനല്ലോവാണം. പച് എല്ല്ത്തിനും പച്ചക്കറിയാണല്ലോ ആഹ് ആഹ് ഉം പച്ചക്കറിയണല്ലോ ആഹ് പിന്നെക്കെന്ന തേങ്ങയും
ആഹ് തേങ്ങ തേങ്ങിം നല്ല ജീരകവും ഈ ഒണക്കമൊളക് അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്.
ആഹ് അതാണ് പിന്നെമ്മള് എന്താ ദിക്ക് വേണ്ടേച്ചാല് പിന്നെത്ണ്ടാവലോ എന്താ പറയല് വീട്രൂട്ടോണ്ട്ണ്ടാക്കണേ
ആഹ് ബീട്രൂട്ട് കിച്ചടി
കിച്ചടി ആക്കെപിനെല്ല ഇണ്ടാക്
അത് ആ അത് പിന്നെളുപ്പണ് അത്ര ഈ ഞമ്മെക്ക് ഈ റിസ്ക്ള്ള തന്നെ ഞമക്ക് ഈ അവിയൽ മാത്രം അതന്നേ ഈ അരിഞ്ണ്ടാക്കാന് ഞമക്ക് അത് ണ്ടാക്കാനല്ല ബുദ്ധിമുട്ട് വഷേ നമുക്കത് ആ അത് ഒരേ സ്ലൈസ്ൽ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കുമ്പോളാണ് അതാണ് ആ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാനാണ് അതിന്നെ കൊർചേര ടൈം എടുക്ണ പണിയാണ് ഇപ്പ അത്
ആഹ് അതാണ്
ഉം
പിന്നെ എന്താ മ് കബ്സക്കെണ്ടാക്കാൻ നല്ല എളുപ്പാണല്ലോ
ആഹ് ആ ഞങ്ങള് ഇന്ന് ആഹ് ഇന്നലെ പിന്നെ ഞങ്ങൾ ഇവിടെ കാ കുക്കർൽ അങ്ങനെ വെച്ച
ആഹ് ഇങ്ങളെന്തൊക്കെ എന്തടാക്കി ലക്കേഷൻ ആയിട്ട്
ഞങ്ങള് എടക്ക് മന്തിണ്ടാക്കും എടക്ക് കഫ്സണ്ടാക്കും പിന്നെ ചിക്കൻ ബിരിയാണിയാണ് മക്കളല്ലേ മക്കളോരോ പൂതി ഇങ്ങനെ പറയോമ്
ആഹ് അതാണ് അഹ്കഫ്സ് അല്ല മന്തി എങ്ങനെ ഉണ്ടാക്കിന്?
ഞാന് മന്തിണ്ടാക്കല് സാധാ ഞമ്മൾ ചിക്കൻണ്ടാവല്ലോ ചിക്കൻക്ക് ഞാന് ഈ മാഗി ക്യൂബ് പിന്നെ ഈ തൈര് കൊർച് തൈരും മാഗി ക്യൂബും കളർ പൊടിയും കൂടി ഇട്ടാണ് മിക്സ് മിചെയ്താണ്ട് കൊർച്ചൊരു കളർ കൂട്ടും അത് മിക്സ് ചെയ്തണ്ട് പിന്നെ അഒന്ന് കൊഴച്ചട് വെക്കും കൊർച്ച് കുരുമുളകും പൊടി ഇടും അയ്ക് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബിരിയാനീ നമ്മളെ ഈ ക്യാപ്സിക്കോമൊളകും വെലിയ ഉള്ളിണ്ടല്ലോ കേപ്സിക്കം ആ അത് ക്യാപ്സിക്കമൊൾക്കും വെലിയുള്ളീം.
ആഹ് ആഹ്
ആഹ് ആഹ് ക്യാപ്സിക്ക മുളകും വെല്ലുഉളി ഇട്ടാണ്ട് അതൊന്ന എന്താ അത് അവിടെ മാറ്റ. ക്യാപ്സിക്ക മുളകും വലിയ ഉള്ളിയും അതിലേക്ക്. പട്ട ഗ്രാമ്പു ഏലക്കായയും കൂട്ടിക്കണ്ട് പിന്നെ കുറച്ച് തൈരും പോരും കുറച്ച്. പുളക്ക് മാത്രം ചെറുനാരങ്ങന്റെ നീരുണ്ടല്ലോ കുറച്ച അതും. അതും കൊറച്ച് എടുക്കും ആ ഒരു നാരങ്ങന്റെ നീര്ടുക്കും പിന്നെ. ഇജ്ജ് കുറച്ച് തൈരും ഒക്കെ പാട. ഒഴിച്ചാണ്ട്ന്ന നല്ലോണം നമ്മ കയ്യൊണ്ട മാഗി ക്യൂബൊക്കെട്ടാണ്ട് നല്ലോണം നമ്മ. കൈ്യോണ്ടന്നെങ്ങട്‌ കുഴക്കണം ആ കൊ ആ ആ അങ്ങനെ നമ്മള് കയൊണ്ട് ആ. ചിക്കനക്കല്ല വേറെ സെപ്പറേറ്റ് ആയിട്ട് ചിക്കനോവിടെ മാറ്റി വെക്കുക ആഹ. ആഹ് എന്നട്ട് പിന്നെ നമ്മള് നല്ലോം കൊയ്ക്കുമ്പോ തന്നെ നല്ല സ്മെല്ലൊ ഒെരും പിന്നെ നമ്മുടെ ഈ ബിരിയാണി മ. മസാലിന്റെ പൊടി മന്തി മസാല ഉണ്ടല്ലോ മന്തിെല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ മന്തി മസാലിന്റെ പൊടി. അതും കുറച്ച് ഇടണം എന്നിട്ട് നലോ ഞമ്മള് കൊഴച്ച് വെക്കുക കൊഴ. ചേച്ച ശേഷം അര മണി എന്നിട്ട് പിന്നെ ഈ ഒരു അപ്പോത് നഞമ്മൾ ഈ. ചിക്കൻ ഉണ്ടാവുല്ലോ ചിക്കന് ഒരു അരമണിക്കൂർപ്പത്തിന് റെഡി ആ ആവും. അപ്പൊ എ അതെടുത്തണ്ട് ആ ആ ചിക്കൻ എടുത്താണ് നമക്ക് ഈ അരപ്പ. ക്കെ കൂട്ടുക നമ്മള് റെഡി ആക്കിച്ച.
ചിക്കനോ മസാലയൊക്കെ അക്കും കൂട്ടി വെക്കുക ചെയ്യാ.
ആഹ് ആ അഐക്കടെ കൂട്ടാ അഐക്ക് കൂട്ടീട്ട് ഇങ്ങടെ നല്ലോണം അ ഇങ്ങട്ട്. കുറച്ച് തക്ക എന്താ വെളുത്തുള്ളി ഇഞ്ചിയും കൂദി അതിന്റെ പേഴ്റ്റും കൂടിും കൂട്ടിക്കാണ്ട് അല്ലോ. കൊഴച്ചങ്ങട്ട് അടച്ച് കൊറച്ചൊരു ഒരമണിക്കൂറ് അടച്ച് വെക്കുക.
ആയ്
ആര അത അടച്ച് വെച്ചതിന് ശേഷം ഞമ്മള് അത് പിന്നെത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക അത് പകുതി വേവനി. അത് തടുടുപ്പത്തി വെച്ച് വച്ചിരിക്ക പകുതി കതി അമ്പത് ശതമാനം. അന്താ മതി.
ആഹ് ശരി ആ നമ്മള് ചോ ഈ ചോറ് വേറെ ഊറ്റിയ എടുക്കക്കാരം ചെയ്യലേ.
റൈസ് വേറിട്ട് ഊറ്റിക്കണ്ട് അത് നമ്മള്. ധമ്മ്ടും ഐക്ക് റൈസ് വേറ ഊറ്റന്നട്ട് പിന്നെ അത് നമ്മൾ ഈ. ഇപ്പൊ പകുതി വെത്ന ചിക്കന്ക്ക് മേലക്കൂടെ ഇട്ടാണ് നമ്മളയിക്ക് കൊറച്ച് കളർ. പ്പൊടി രണ്ട് കളറ് ഫുഡ് കളർ ചേർക്കണം മഞ്ഞയും ചേർക്കണം ഓഞ്ച് ചേർ ആഹ് അപ്ലൈ
ആഹ് ചെലൊല് പച്ചക്കെ ചേർക്കല്ലോ. പച്ച ആഹ് ചെർക്കല്ണ്ട്. പിന്നെ അയിക്ക് സോസും വൈറ്റ് സോസും ഒക്കെ ത
ആഹ് അത് ആഹ് അതൊക്കെ ആഹ് ആഹ് അതൊക്കെ വാണം. അത്പിന്നെ ദീക്ക് പിന്നെ ചെറിയൊരു കരിക്കട്ടക്കെ ഇട്ടാണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ അപ്പളാണ് ആസ്മെല്ല് വര
ആഹ് പിന്നെ ഞാന് ആഹ് പിന്നെ ഞാന് മറ്റ എന്ത മു നമ്മള് മയോണൈസ്ണ്ടല്ലോ വെള്ള വൈറ്റ്. അത് ഞാന് മുട്ട പുയങ്ങിക്കാണ്ട അടിച്ചല്.
ഏ പുയിങ്ങയാണ്ട അടിച്ചല്ലേ അപ്പൊ മറ്റതും അപ്പൊ ഒരേ ടേസ്റ്റ് ന്നെവര
ഇതാണ് ടേസ്റ്റ് മറ്റേന്തലേറെ ഇതാ ടേസ്റ്റ് കൂട കാരണം ദീ ക്ക് അധികം ഓയിയില് വേണ്ട കൊറഞ്ഞ ഓയില് മതി ദീക്ക് പിന്നെ നമക്ക്. അത് നല്ല കൊറഞ്ഞ ഓയിലന്നെ അത് അടിച്ചെടുക്കുമ്പോത്ത്ന് നല്ല കുറ് കിം വരും നല്ല കുറുക്ക ആക്കാരംന്നട്ട് അയിക്ക് കൊറച്ച് നമ്മൾ തൈര് തൈരും സുറുക്കി കൂടി ചെയ്യ്താണ്ട് കൊറച്ചൊരു തൈരും കൊറച്ച് സുർക്കിം കൂട്ട പുളിയേറും ചെയ്യരുത്.
ആഹ് ആഹ്
അങ്ങനെ അവര് ന്നിട്ട് റെഡി ആക്കിയൽ മതി അത്ര എളുപ്പണത് അതും കൂടി ഇട്ടാകുമ്പോത്തിന് ഏകദേശം ഒരു സെറ്റ് ആകും അത്
ആഹ് ആഹ് പിന്നെ പിന്നെ മറ്റാവുമ്പോ കൊറച്ച് വള്ള മാതിരി ആക്കാരം നമ്മള് സാത പച്ചമുട്ട അങ്ങനെ ഉണ്ടാക്കുല്ലോ പച്ചമുട്ട അടിച്ചാണ്ട് ആഹ് ആതൊരു തിക്ക ആയിക്കൂലല്ലോ
ആഹ് ആഹ് അത് നല്ല ഓയിൽ വാണം ഐക്ക് നല്ല ഓയിലിന്റെ ചെിലവ
ആഹ്
ഇതീക്ക് പിന്നെ അത്ര ഓയില് വേണ്ട നമുക്ക് ഓയില് പറഞ്ഞ അത്ര നല്ലതല്ലല്ലോ ഹെൽത്തി അല്ലല്ലോ ഇപ്പ അത് സൺഫ്ലവർ ഓയിൽപറഞ്ഞ ഹെൽത്തി അല്ലല്ലോ അപ്പൊ ഇതിക്കവുമ്പോ കൊറഞ്ഞ ഓയിൽ ഉണ്ടായാൽ തന്നെ സഭവം സെറ്റാവും പിന്നെ അതേപോലെ തന്നെ തക്കാളി സോസ ആയാലും നമ്മ പച്ച തക്കാളിയില് ഈ പിടിയൊക്ക ഒന്ന് കടയിൽന്ന് കിട്ടണ ആ തക്കാളിന്റെ ടേസ്റ്റ് കിട്ടണെങ്കിൽ നമ്മള് സാധാ പച്ച തക്കാളിയോണ്ട് സാധാ പോയി പൈത്ത തക്കാ ഉണ്ടാവല്ലോ ആ പൈത്ത ആ പൈ അ തക്കളിയൊണ്ട് നമൾണ്ടാക്കും
ആഹ് ഐക്ക് നല്ല എരിവാണ് അല്ലെ നമ്മള ഇത്ണ്ട ഇതാക്കുമ്പളെ താക്ക രി കൂട് ആഹ് അപ്പള അതിൻ്റെ ടേസ്റ്റ് വര ഉം പിന്നെ നമ്മള് എന്താ ത ക്കാളി ഇതാക്കി ഉണ്ടാക്കൂല പിന്നെ പിയിങ്ങി ഇതാക്കിയാണ്ട് നമ്മള്
ആഹ് പുയുങ്ങി പുയുങ്ങിക്കാണ്ട് ണ്ടാക്കും ആഹ് ആഹ് ആഹ് കച്ചപ്പിനെ പോലെ ആ ആഹ് ആഹ് അങ്ങനെുണ്ടാക്കാ ഈ മന്തി ക്ക് ഞമ്മക്ക് തീ വെള്ളം പോലെ തക്കാളി വെള്ളം പോലെ അയക്ക്ണതാണ് ടേസ്റ്റ് കൂട
ആഹ്
ന്ന ശരിട്ടാ ന്നാ
ആഹ് നയി കൊട്ട നാല്
ന്ന ശരി